ഹലോ ആഹ ആഹ കേൾക്കും
സുഖല്ലേ
അതെ
ഭഗ ചായ ഭക്ഷണം കഴിച്ചോ ആഹ ഇവിടെ സുഖം ഭക്ഷണനോക്കെ കഴിച്ചോ ഹലോ
ഹലോ കേക്കണില്ലേ
ആഹ കേൾക്കുന്നുണ്ട് ഭക്ഷണൊക്കെ കഴിച്ചോന്ന് ചോദിക്കുവായിരുന്നു
ആഹ ഭക്ഷണം കഴിച്ചോ നോമ്പ് ഉണ്ടായിരുന്നു അപ്പൊ നോമ്പ്
ഉ ആ അതെ എന്തായിരുന്നു ഒന്ന് സ്പെഷ്യല്
പോറോട്ടാ...
ഏ ആഹ ആഹ പൊരിയ ഒക്കെ ഉണ്ടായിരുന്നോ
ഇല്ല പോരി ഒന്നും ഉണ്ടാക്കിയില്ല
ഏ പിന്നെ വേറെന്തൊക്കെ
അവിടെ എന്തേനെ ഫുഡ് ഉണ്ടാക്കിയ
ഇവിടെന്ന് ഇവിടെന്ന് കൊറച്ച് കൂടുതൽ ആളണ്ടായിരുന്നു അതുകൊണ്ട് ദോശയും ഉണ്ടാക്കി പിന്നെ ഇറച്ചിച്ചോറും ഉണ്ടാക്കി മീൻ കറിയും ഉണ്ടാക്കി പിന്നെ പഴം പൊരിച്ചതും ബ്രെഡ് വാട്ടിയത് മാങ്കോ ജ്യൂസ്
ആ
ഉം ഉം വേറെ എന്ത്
മക്കളൊക്കെല്ലേ
എനിക്ക് കുട്ടികളില്ല ഇവിടെ എല്ലാരുണ്ട്
ആ പിന്നെ മഴ ഉണ്ടായിരുന്നോ ഇന്ന്
ആ ഇന്ന മഴൊള്ളു
ആഹ നല്ല മഴയാല്ലേ
ഉം അവിടെയൊ ഇന്നിപ്പോ കൊറേ ദിവസത്തിന് ശേഷം ഇന്ന് മഴ പെയ്ത്
ആ ഇവിടെ ഇന്നലൊക്കെ പെയ്തിരുന്നു
ആണോ ഇവിടെ കുറെേ ദിവസായി മഴ പെയ്യാത്തത് പിന്നെ ഇന്നലേം മിനിങ്ങാന്നൊക്കെ ചെറിയ തോതില് ഒന്ന് മഴച്ചാറിയിട്ട് പോയി. പക്ഷെ ഇന്ന് നല്ല മഴ പെയ്തു വൈകുന്നേരവും ഉച്ചക്കും രാവിലൊ ഒക്കെ ആയിട്ട് പക്ഷെ അതിന്റെ ഇടൽ വെയിലും കിട്ടീക്ക് ഇപ്പൊ മഹ്രി രി ബാങ്ക് കൊടുത്ത് കഴിഞ്ഞതിന്റെ ശേഷം നല്ലൊരു മഴ പെയ്ത്
ആ വെയില് നല്ല ചൂ
ആഹ ചൂടുള്ള വെയില് ല തണുപ്പൊന്നുംല്ല
ആഹ തണുപ്പ് മഴ പെയ്തിട്ടും ഇങ്ങട്ട് തണുക്ക്ണില്ല
ക്കത്തിലുണ്ടായിരുന്നല്ലോ ഉണ്ടായി നല്ലൊരു മഴൊക്കെ ആ സമയത്ത് നല്ല സുഖംന്ന് കിടന്നുറങ്ങാനൊക്കെ പക്ഷെ മയങ്ങോട്ട് നിന്നപ്പം ചൂടു ആയി
ചൂടന്നെ
ഏതാ ചൂട്
ആ നേരത്തെ കിടക്കുവോ
ആ ആ ഇപ്പോ കൊറച്ച് ദിവസായിട്ട് നേരം വൈകി പോവും ഇങ്ങനെ കിടക്കും ഫോണിലിങ്ങനെ കളച്ചുതർന്നിട്ടേ ഈ റീൽസക്കെ കാണാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ സ മയം പോന്ന അറീല്ല ഇങ്ങനെ എപ്പഴും ഞാൻ ഒരിക്കലും ക്കും നേരത്ത് ഈ നേരം വൈകി ഉറച്ചേ രണ്ട് മൂന്ന്സായി ട്ട് നേരം വൈകി ഉറങ്ങ് ന്ന് ഇങ്ങനെ ഫോണിൽ കൾച്ചാ പിന്നെ നേരം വൈകുന്നെ പന്ത്രണ്ട് മണിയൊക്കെ കയ്യ് ന്ന് രാവിലെ ആണെല് ആറ് മണി അഞ്ചര ആറുമണി ഒക്കൊവകുമ്പോ എണീ ക്കും ചെയ്യും ഒറക്ക് തെളിയുന്നുല്ല. അപ്പൊ ഞാൻ വിചാരിക്കും എന്ന് എ പ്പ് പോണെന്നെ നോക്കൂല ഒമ്പത് പത്ത് മണിന്റെ മുന്നേ കിടന്നുറങ്ങണം ഏടന്ന് എങ്ങനെയായാലും പണി കഴിഞ്ഞ് വന്ന് കിട ക്കുമ്പോന്ന് ഫോണ് നോക്ക ണംന്ന് തോന്നും. പിന്നെ ഫോണിൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുത്തിർന്നു കഴിഞ്ഞാൽ പിന്നെ സമയ പോകുന്നതേ അറിയില്ല
ആ ഹാ
പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാ പാട്ടുകളൊക്കെ കേക്കുന്നത്
ആ
ഇഷ്ടപ്പെട്ട പാട്ട് കേട്ട്ട് കഴിഞ്ഞാ പിന്നെ ഇസ്റ്റയിൽ ഒന്ന്കണ്ട് കഴിഞ്ഞാ പിന്നെ അന്നെങ്ങനെ വേറെ വേറെ അങ്ങനെ വരുല്ലോ അപ്പൊ ഈ പാട്ടുകൾ കണ്ട് കഴിഞ്ഞാ പിന്നെ പാട്ടുകൾന്നെ തിരിച്ചും മറിച്ചും വരും അപ്പൊ ഇങ്ങനെ കേട്ട് കേട്ട് സമയം പോകുന്നത് അറിയില്ല സമയം നോക്കുമ്പോ പന്ത്രണ്ട് മണി ഒക്കെ ആയാൽ വേം ഫോൺ ഓഫാക്കേച്ച് കെടന്ന് ഒറങ്ങും.
അ ഹ്
വേം കെടന്ന് ഒറങ്ങും ചെയ്യൂട്ടോ ഒറക്കം വരായൊന്നും ഇല്ല ഫോണി ഇല്ലാന്നുണ്ടെങ്കി കിടന്നാ അപ്പൊ ഉറങ്ങിപ്പോവും
റങ്ങി പോവുംലെ
ഫോണ് നോക്കി കുത്തിര്ന്നു കഴിഞ്ഞാൽ അങ്ങനെ നോക്കി കുത്തിര് ക്കും അതാ പ്രശ്നോം
ആഹ് ഹസ്ബൻഡ് നാട്ടിലല്ലേ
ആ ഹസ്ബൻഡ് നട്ടിലാ ഞാനിപ്പ ന്റെ വീട്ടിലാ ഇള്ളത്
ആഹ് ആ
മ്
ആ വീടു അടുത്ത് തന്നെല്ലേ
വീട് കൊറച്ച് ദൂരെ തന്നെയാണ് ഹസ്ബന്റെ വീട് രണ്ട് മൂന്ന് ബസ് കയറാനൊക്കെ ഇണ്ട്
ആഹ്
പിന്നെ ഞാനിപ്പോ ഞായറാഴ്ച തിങ്കളാഴ്ചായിട്ട് പോവും ഉം കൊറെ ദിവസം ആയി വന്നിട്ട്
വീട്ടില് വേറെ ആരെങ്കിലും ലീവിന് വന്നവരുണ്ടോ നമ്മ സ്കു ആ
ഇവിടെ അനിയത്തി വന്നിക്കുണ്ട് ഇപ്പ ഏട്ടത്തി വന്ന് അനിയത്തി ഇന്നലെ രാത്രി എത്തി ഏട്ടത്തി ഇന്ന് ഇപ്പൊ രാത്രി മകിരിബിനെത്തി
ആഹ് എല്ലാരും കൂടി അങ്ങനെ ആകുമ്പോ രസാല്ലേ കൊറെ വരെണ്ടാകും
സാരണ കുറേ ആളുണ്ട് ഓരു ആയിട്ട് യും അളിയനും മക്കളൊക്കെ ഇണ്ട് ഉം പിന്നെ അനി ഇന്നലെ രാത്രി എത്തി
ആഹ് ആഹ്
പിന്നെ എന്തൊക്കെയാണ്?
ഉം
പണിയൊക്കെ കഴിഞ്ഞോ?
ആഹ് പണിയൊക്കെ കഴിഞ്ഞു
ഇനിപ്പ ഒന്നും ഇണ്ടാക്കുക ഒന്നും വേണ്ടിയോ ല്ല അല്ലേ എല്ലാ നോമ്പുറക്കുമ്പോള്ള തന്നെ ആരിക്കും ആ ഇനിയിപ്പ രാവിലത്തെ നോക്കിയതില്ലോ പിന്നെ വേറെ എന്തൊക്കെയ വർത്താനം ഏ കിടന്നാ ആഹ് പിന്നെ വേറെ എന്തോ സ്പെഷ്യലൊക്കെ ഇണ്ടാക്കുവോ നിങ്ങള്
ഏ
സ്പെഷ്യല് ഒക്കെ ഇണ്ടാക്കുവോന്ന് ചോയ്ക്കാ
സ്പെഷ്യല് എപ്പളെങ്കിലും ഒക്കെ ഒണ്ടാക്കും
ഏ
ഫുഡ് എന്തെങ്കിലും അങ്ങനൊക്കെ
ആഹ് പൊറത്തൊക്ക പോവോ ഫുഡ് കഴിക്കാൻ അല്ലെങ്കിൽ മൂവിക്കൊക്കെ
ഇല്ലല്ല പോല ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാ എ എന്തെലും സാധനം വാങ്ങാനൊക്കെ പൊറത്ത് ത്ത് ഇറങ്ങുമ്പോൾ മക്കളെയും കൊണ്ട്പോയൊണ്ട് അങ്ങനെ അവർക്ക് വാങ്ങി കൊടുക്കും ആ ആ അവർക്ക് ആ പൈസക്കെ ഉണ്ടാവുമ്പോ അവർ ക്കെന്തെയും കഴിക്കണം പൊറതോയൊണ്ട്
പിന്ന
പിന്നെ ഉം ട്രിപ്പിനൊക്കെ ഒന്ന് പോവല് ഹസ്ബൻഡ് നാട്ടിലുണ്ടാവകുമ്പോെ തന്നെ പോവളൊല്ലോ മ് ഇല്ല നാട്ടില് ഇല്ല
ഏ അപ്പം മൂപ്പര് ഇല്ലാണ്ട് പോവല്ണ്ടാ ഹലോ ഫാമിലി ആയിട്ടൊന്നും ആഹ് അ പിന്നെ എപ്പ എപ്പ പോയിട്ട് എത്രായി?
രണ്ട് വർഷായി
ഏ അപ്പൊ എപ്പോഴാ വരുന്നെ
ആ അപ്പ വരും രണ്ടു മാസം കഴി ഒരു മാസത്തിലൂടെ വരും മിക്കവാറും
എഏ പിന്നെ മക്കള് ചെറിയകുട്ടികള ഏഹ് എത്ര കുട്ടികളാ രണ്ടോ ആഹ് ആഹ്
അതെന്നെ പകല് ഫുള്ള് കളിയായിരുന്ന് എന്നിട്ട് വൈകുന്നേരം നോമ്പ് തുറന്നപ്പോതന്നെ കിടന്നുറങ്ങി പഠിക്കാനൊന്നും കിട്ടൂല. ആ നാളെയും മറ്റ ന്നാളുമില്ല
ലീവാണല്ലോ അപ്പൊ പിന്നെ കൊഴപ്പില്ല
മദ്രസേത്ത ഉണ്ടാവും ഒന്നാം ക്ലാസിലാണോന് മദ്രസെൽ
ഏഹ് ആഹ് മദ്രസണ്ടാവൂലെ നാള
ആഹ് ആഹ് മദ്രസുണ്ട്
മദ്രസയിൽ എത്രമണിക്കാ പോണ്ടെ കുട്ടിയേക്ക്
ഇവിടെ ഏഴരക്ക തുടങ്ങുവ സ്കൂള് സ്കൂളിലാത്ത ദിവസം ഇല്ല ചക്കയും മാങ്ങയൊന്നില്ല
ഏഹ്
അതൊക്കെ അടുത്തന്നൊക്കാരെങ്ങും തരും അപ്പൊ കാഴിക്കും അങ്ങനെയൊക്കെ
ഏഹ് അല്ലാ
അല്ലാതെ വീട്ടിലിണ്ടാക്കിട്ടില്ല ഒക്ക നട്ടീണ്. ഇനി വലുതായിണ്ടായിട്ട് വേണം
ആ ചക്കയൊക്കെ കിട്ടും അങ്ങനെടു
ആഹ് ചക്കയൊക്കെ കിട്ടും ആരെങ്ങും തരും
അപ്പോ പിന്നെ പേ വിഷമമില്ലലെ
ആഹ് ആ മാങ്ങയൊക്കെ പിന്നെ എന്റെ വീട്ടിൽ പോയ അവിടെ നിറയെ മലയുണ്ട് മലയിലൊക്കെ നിറയെ മാങ്ങയുണ്ട്
ഏഹ് അപ്പൊ പിന്നെ മാങ്ങക്കും ചക്കക്കും ഒന്നും ബുദ്ധിമുട്ടുണ്ടാവൂലലെ ആ പേരോ ആഹ് വീട്ടിന്നൊക്കെ വീട് ഇങ്ങളെ വീടടുത്തെന്നെയാണോ നിങ്ങളെ ഇപ്പൊ താമസിക്കുന്നടുത്ത ആ അപ്പോ പിന്നെ പേ ടെൻഷൻ ആവാനില്ലല്ലോ
കിട്ട നമ്മുക്ക് ഭയങ്കര ആ കാലം വരുമ്പോ
ഒരു വിഷമം തന്നെയല്ലേ ഉം പിന്നെ ചക്കയാണേ മാങ്ങമാതിരി വാങ്ങാനും കിട്ടൂലാലോ അങ്ങനെയൊന്നും നമ്മളവിടെയൊന്നും കിട്ടൂലല്ലോ പുറത്തൊക്കെ ഇണ്ടാവും ഞമ്മളവിടെയൊന്നും ചക്ക വാങ്ങാൻ കിട്ടൂലല്ലോ മാങ്ങ പിന്നെ ഏതെങ്കിലൊക്കെ
ആ പച്ച കിട്ടിയാ തന്നെ ഞാൻ അങ്ങനെ ഓരോ ചൊള എടുത്താണ്ട് ഫ്രിഡ്ജ് വെച്ച് അങ്ങനെ കാഴിക്കലാ വേവിച്ചാണ്ട് ഇഷ്ടല്ല ആ വേവിച്ചാണ്ട് പിന്നെ അങ്ങനെ കഴിക്കൂല
ഏഹ് പിന്നെ വേറെന്തൊക്കെയാണ്
വേറെ അവിടെ വേറെ എന്തെങ്കും എന്തൊക്കെ ഇണ്ട കൊണ്ടോ ഫ്രൂട്സ്
ഇല്ല ഫ്രൂട്ട്സ്കളൊന്നുല്ല ഇഷ്ട ഒരുപാട് ആ ണ്ടായിരുന്നു പ്പോ ഇവിടെ പിന്നെ അങ്ങനെ എന്താ പറയാ നമ്മളെ ചെല മണ്ണിന് പ്രത്യേകതയുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഇണ്ടാവും അങ്ങനെ പക്ഷെ അവിടെ അങ്ങനെയല്ലാന്ന് തോന്നുന്നു നമ്മളവിടെ വീട്ടിൻ്റെ മുറ്റത്ത് അങ്ങനെ പെട്ടെന്ന് കാരണം നമ്മളെ വീട്ടിന്റെ തൊടുലായിട്ട് ഏ ചെറിയ അരിനെല്ലിക്കല്ലേ അതിന്റെ മരം വല്യതായിക്ക് അത് വെയിലത്ത് ഉണങ്ങി വീകും മഴയത്ത് പൂത്ത് നിക്കും പക്ഷെ ഒരു കായ് പോലും അയിലുണ്ടാവലില്ല പിന്നെ വലിയ ആ ത്തച്ചക്കന്റത് പിന്നെന്താ അങ്ങനെ രണ്ട് മൂന്നാല് ഫ്രൂട്ട്സ്കളുണ്ട് രണ്ട് മൂന്ന് പറഞ്ഞ വല്ല്യ കാണാൻ പറ്റുന്ന അങ്ങനത്തെ ഫ്രൂട്ട്സ്കളല്ല ഈ അരിനെല്ലിക്ക പിന്നെ എന്നാ വേറെ എന്തോ ഒരു ഫ്രൂട്ട് ഉണ്ട് എന്തെന്ന എന്തോ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് പക്ഷെ അതൊന്നും കായ്ക്കുന്നില്ല ഉം ഒന്നുമിതുവരെ കയ്ച്ച കണ്ട പക്ഷെ മഴക്കാലൊക്കെ ആയി കഴിഞ്ഞാൽ അത് നിറയ ഇല പുതുതായി കാട് പോലെ വലുതായിട്ട് അടിപൊടിയട്ട് നക്കും അതിമ ഉണ്ടായ കാണാൻ നല്ല രസംുണ്ടാവ വിർത്തിയിൽ ക്കും വേനൽകാലമാകുമ്പോ അതേപോലെ ഉണങ്ങി ഉടങ്ങി കിടക്കും ചെയ്യും ഇതുവരെ അ്മനൊന്നും ഒരു സാധനം ഇണ്ടായില്ല
ആഹ് വളകോട്ടോകിനോ
എങ്ങനെതാക്കിയാലും എന്താ എന്താറ ഇവിടെ അങ്ങനെ ഇണ്ടാവുന്നില്ല
ആഹ്
അതെന്താന്നറിയില്ല ചില മണ്ണ് നല്ലതാണല്ലേ പിന്നെ ചെല ആൾക്കാർ ഇണ്ടാക്കിയാലും ഉം ചില മണ്ണും പെട്ടന്ന്ണ്ടാകും അതുപോലെ ചില ആളുകൾ ഇണ്ടാക്കി കഴിഞ്ഞ പെട്ട് പെട്ടെന്ന് ഇണ്ടാവത് കൈപുണ്യം എന്നൊക്കെ പറയുന്നവര് പെട്ടെന്ന് ഇന്റെ ആങ്ങള ക് അങ്ങനെയാണ് എന്തുണ്ടാക്കിയാലും വേ ഇണ്ടാവും ഉം വേ ഇണ്ടാവോ അങ്ങള കൃഷിയൊക്കെ ഇണ്ടാക്കിനു പിന്നെ അതൊക്കെ പോയി പോയി
ആഹ്
ഉം
വേറെ ഹസ്ബന്റെ വീട്ടിലങ്ങനെ കൃഷിയൊക്കെ
ഹസ്ബന്റിന്റെ വീട്ടിലും കാര്യായിട്ടൊന്നും ഇല്ല അവിടെ മാവൊക്കണ്ട് മാവും ചക്കെക്കണ്ട് മാവ് ഇപ്പോന്ന്ണ്ടായെള്ളത് കൊറെ ആയി കുഴിച്ച്ട്ട് ഇപ്പണ്ടായ്ക്കി ഇപ്രാവശ്യം അല്ലപ്പം ചക്കണ്ട് എല്ലാണ്ട് വേറെ വാഴണ്ട് വാഴെ കൊലയൊക്കെ ഇണ്ടാവല്ണ്ട് മൈസൂർ പഴം കതിര് പഴം അങ്ങനെ കൊറെ കൊലകളൊക്കണ്ട് എല്ലാതെ ആഹ് അത് പിന്നെ ഇങ്ങനെണ്ടാവും അത് നല്ലോ ണ്ടാവലുണ്ട് അവിടെ എന്നിട്ട് ആർക്കെങ്കിലും കൊടുക്കലാണോ
ആഹ്
നെറയേണ്ടാവും
ആഹ്
വേറൊന്നുല്ലാലോ
ആഹ് ടൈമായില്ലേ ആഹ് ശ